ഹലോ
കേൾക്കാവോ?
കേക്കാമോ?
ആഹ് കേക്ക കേക്ക ആദ്യം വിളിച്ചു കിട്ടുന്നില്ലായിര്ന്ന്. അ് ബെല്ലടിക്കുന്നുണ്ട്ന്ന്ണ്ട് പക്ഷെ അങ്ങട്ട് കിട്ടിയില്ല.
ആഹ് ആണോ
റേഞ്ച് റേഞ്ച് കുറവാണോ
റേഞ്ച് ഇല്ലല്ലോ ഇവിടെ നല്ല റേഞ്ച് ണ്ട്
ഉം മഴയുണ്ടോ അവിടെ
ക്ലിയർ അല്ലേ ഇല്ല ഉം മഴയില്ല
ഉം ഇവിടെ മഴ ആയിട്ട്
ആഹ്
ഉ കുറച്ച് ലേറ്റായിയിട്ടായിട്ട കേൾക്കുന്നെ
ആഹ്
ആ പിന്നെ എന്തൊണ്ട്
പിന്നെ ഒന്നുല്ല പ്രത്യേകിച്ച് ഒന്നുല്ല ചുമ്മ ഇങ്ങനെ ഇരിക്കായിരുന്നു
ആഹ് ചായൊക്കെ കുടിച്ചോ എന്തായിരുന്നു കഴിക്കാനൊക്കെ
കഴിക്കാനിന്ന് ഗെസ്റ്റൊക്കെ ണ്ടായിരുന്നൊണ്ട് പൊറത്ത്ന്ന് വാങ്ങി മന്തി വാങ്ങിയായിരുന്നു വൈകുന്നേരം ഉം അപ്പത് കഴിച്ചു
പിന്നെ വേറെന്താ വിശേഷം
വേറെ വിശേഷന്നുല്ല ഇപ്പൊ പ്ലസ്ടു കഴിഞ്ഞിട്ട് ഇരിക്കുണു ഇനി ഏതു കോഴ്സ് വേണന്നൊക്കെ അന്വേഷിക്കുന്നു
അതെ ഉം പഠിക്കാണോ
പഠിക്കാണ് ഉം അങ്ങനെയല്ല അല്ല അല്ല
ഉം ഓക്കെ ഓക്കെ
ആവിടെ മാരീഡാണോ
ഉം ആന്ന് കുഞ്ഞുണ്ട് അങ്ങനെ ഇരിക്കുന്നു ഉം ഭയങ്കര മഴയായിരുന്നു അത് കാരണം എങ്ങും പോകാതെ ഇവിടെ അകതെന്നെ ഇരിക്യാണ് ഉം പിന്നെ വേറെന്താ വിശേഷങ്ങൾ എന്തെങ്കിലും പറ
വേറെ വിശേഷംന്ന് പറയാൻ അങ്ങനെ കാര്യയിട്ടൊന്നൂല്ല്യ തൊക്കെ തന്നെ പ്ലസ് ടു കഴിഞ്ഞു കോഴ്സ് ഏതാ നോക്ണു
ആഹ് പ്ലസ് ടു കഴിഞ്ഞു കോഴ്സ് നോക്കുന്നു ആഹ് ശരി ഞാനിങ്ങനെ ചുമ്മാരിക്കും ആ കുഞ്ഞിന് ഒന്നേ ഒന്നേ മുക്കാ വയസ്സായതേയൊള്ളു അത് കാരണം എങ്ങും പോകാൻ പറ്റത്തില്ല വീട്ടിൽ തന്നെയാണ്
ആഹ് ഹസ്ബന്റൊക്കെയോ
ഇവിടെണ്ട് ഇന്നിപ്പോ സൺഡേ ആയിട്ട് പോവണ്ടായിരുന്നല്ലോ അതോണ്ട് ഇവിടെ ണ്ട് ഹലോ
ഹലോ
അവിടുത്തെ റെയ്ഞ്ച് പോയതാണ് ഇവിടെ വൈഫൈ ണ്ട്
ആണോ ആഹ് ഇവിടെ ആഹ് റെയ് ന്നാ പിന്നെ
പിന്നെ അവിടെ ഫുഡൊക്കെ കഴിച്ചോ അ നേരാവുന്നേയൊള്ളോ
ആഹ് നേരാകുന്നേയൊള്ളു കഴിച്ചില്ല കുറച്ചുമുമ്പേ ചായൊക്കെ കുടിച്ചേ
ആഹ്
മ് പിന്നെ
പിന്നെ കുഞ്ഞു വഴക്കൊക്കെ ണ്ടോ
ആഹ് എടക്കൊക്കെ ഇപ്പൊ കൊഴപ്പില്ല അച്ഛനള്ളതുകൊണ്ട് അത് കൊഴപ്പില്ല അടങ്ങി ഇരിക്കുന്ന് ചെല സമയത്ത് ഉം പിന്നെ
ന്നെ പിന്നെ ഒന്നുല്ല അങ്ങനെ വെക്കേഷനൊക്കെ എനിക്ക് വി വിടയോ
ആഹ്
ഇവിടെ അച്ഛൻ അമ്മ മൂന്ന് അനിയന്മാർ
അനിയന്മാരാ ആഹ് ഓക്കെ ഓ ആഹ് ഇവിടെ ഞങ്ങള്
ഹലോ
ഹലോ
ആഹ്
പിന്നെ വെക്കേഷനൊക്കെയായിട്ട് ട്രിപ്പ ഒക്കെ പോയായിരുന്നോ
എങ്ങും പോയില്ല ഇവിടെത്തന്നെയുണ്ട് എടക്ക് കുഞ്ഞുമായിട്ട് മ മഴ മഴ തായ അത്കാരണം എങ്ങും പോയൊന്നില്ല ഇവിടുണ്ട് നമുക്ക് വെക്കേഷൻ അങ്ങനൊന്നും ഇല്ല
ഉം
ഉം
ഇവിടെ ഞങ്ങളും ഈ പ്രാവശ്യം എങ്ങോട്ടും പോയില്ല അല്ലെങ്കിൽ എപ്പോഴും പോകുന്നായിരുന്നു
ആഹ് ഹാ ഹാ
എല്ലാരും സുഖായിട്ട് ഇരിക്കുന്നൊ ആ അതെ ഇവിടെ ആന്റിമാരും കസിൻസൊക്കെ വന്നിട്ടുണ്ട്
വന്നിട്ടുണ്ട് ഉം പിന്നെ എന്താ ആഹ് പിന്നെന്താ വിശേഷം ഇങ്ങനെ ഇരിക്കുന്നു മഴയായതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് മിറ്റത്തോട്ടങ്ങ് എറങ്ങാൻ വയ്യ അങ്ങനരിക്കു അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ആഹ് തണുപ്പുണ്ട് പിന്നെ ആഹ് പിന്നെ ഒരു ആഹ് മടിയാ അത് ശരിയാ പിന്നെ അധികം പണിയില്ല അതുകൊണ്ട് വെളിയിലോട്ടങ്ങ് ഇറങ്ങണ്ട വെളിയിലോട്ട ഇറങ്ങിയുള്ള പരിപാടിയൊന്നും ഇല്ലാത്തൊണ്ട് അധികം പണിയില്ലാ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു കുഞ്ഞു ആയിട്ട് ഇരിക്കുന്ന്
ഹസ് രാവിലെ തന്നെ പരിപാടി എല്ലാം കയിഞ്ഞ് ആഹ് ഹസ്ബൻഡും കുഞ്ഞും മാത്രേ ള്ളൊ വീട്ടില് ആഹ
ഉം അനിയനുണ്ട് അച്ഛനും അമ്മയൊക്കെ മരിച്ചുപൊയി ഉം
ഹസ്ബന്‍ഡിന്റെ അനിയനാ
ആഹ് ആന്ന്ന്
ഉം
അപ്പോ ഇവിടെ ചെറുക്കന്റെ കളിയും കണ്ട് ഇവിടെങ്ങിരിക്കും എങ്ങും പോകാനും പറ്റില്ല ഉം പിന്നെന്താ
പിന്നെ വിശേഷംന്ന് പറയാൻ കാര്യം ട്ട് അങ്ങനെനൊന്നില്ല
പാചകൊക്കെ അറിയാവൊ
അങ്ങനെ അറിയില്ല എന്നാലും ഇടക്ക് യൂട്യൂബ് ഒക്കെ നോക്കി ഇടക്കൊരു ഇത് വരുമ്പോ അങ്ങനെ ഉണ്ടാക്കും ഉം
ഉം നല്ലത് ഉം
വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ അല്ല മാർക്ക് കൊഴപ്പല്ലായിര്ന്നു എഴുപത്തൊൻമ്പത് പേഴ്സന്റേജ് ഉണ്ടായിരുന്നുള്ളൂ ആഹ് പ്ലസ് ടു കയിഞ്ഞിട്ട് നന്നായിട്ട് അലമ്പി
ആഹ് അത് ശരിയാ ആഹ് നല്ല എന്തായാലും കോഴസിന് പോവ എന്നിട്ട് നന്നായിട്ട് പഠിച്ച് ഉം പിന്നെന്താ പറയാ ഉം ഇപ്പം യാത്രയെങ്ങും പോയില്ല ഇനി അടുത്ത ഘട്ടത്തിലേക്കുള്ള
അതെ അതെ
ഉം
ഇങ്ങനെ ഇരിക്കുന്നു. എങ്ങും പോകാനും വയ്യ ഒന്നും വയ്യാത്തവസ്ഥ ആഹ്
ഉം
ഈ തവണ എല്ലാരും ഇവിടെ വന്ന് നിക്കുവല്ലേ അപ്പൊ പിന്നെ അങ്ങനെ ആരുടെയും വീട്ടിലോട്ടും പോയില്ല
ഇല്ല ആഹ് ആഹ് എല്ലാരും ഉണ്ടല്ലോ പിന്നെ നമുക്ക് എല്ലാരേം കണ്ടാപ്പോരെ
അല്ല അപ്പൊ ഞങ്ങള് വീട്ടിത്തന്നെയല്ലേ
പിന്നെ കണ്ട് കണ്ട് മടുത്തു അല്ലേ അത് ശരി ആഹ് ഹാ ആഹ്
ആഹ് അപ്പൊ കുറച്ചീസം നിന്നിട്ട് ഇനി അടുത്ത് ആന്റിടെ വീട്ടിലോട്ടൊക്കെ പോവ. അപ്പം എല്ലാരുവായിട്ട് ഒരുമിച്ച് അങ്ങോട്ട് പോക
ആഹ് പോണം ഇനി. ഇനി അവർക്ക് ക്ലാസ് തുടങ്ങിയോണ്ട്
ആഹ്
ഇനി വേ ഇനി ശനി ഞായറൊക്കെ വരണം ഇന്നും ഇങ്ങോട്ടേക്ക് വന്നു ഗസ്റ്റായി
ആഹ്
അപ്പൊ പിന്നെ അടുത്തൂസം പോകണം
ആഹ് ആഹ് ഇനി എവിടേലും കോഴ്സിനൊക്ക പോകുമ്പത്തേക്കിന് എല്ലാട്ത്തൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പൊ അയിന് മുമ്പായിട്ട് എല്ലാട്ത്തും പോയി
എല്ലാരേയും കണ്ട് ഇരിക്ക്
ഇല്ല പൊറത്തോട്ട് പോവൂല ഞാൻ വീട്ടിത്തന്നെ പോയി വരാൻ പറ്റുന്ന രീതി ക്ക്‌ ഹോസ്റ്റലില് നിർത്താനൊന്നും ഇവർക്ക് താല്പര്യല്ല ആഹ്
അത് ശരി ആഹ് ഉം
ഇവിടെ ഇവിടെ അടുത്ത് തന്നെ നോക്കുന്നുള്ളൂ അതാ
നോക്കുന്ന്ന്നോ ആഹ് പിന്നെയോ ഇനിയിപ്പോ കോഴ്സൊക്കെ ചെയ്യ് അതിന്റൊക്കെ സമയായല്ലോ ഇപ്പൊ റിസൾട്ട് വന്നു ഇനിയിപ്പോ എളുപ്പായല്ലോ ല്ലേ
സമയായി പക്ഷെ ഇൻകിട്ട് ഒരു തീരുമാനം ഇല്ല എനിക്ക്
ആഹ് എന്താണോ ഇഷ്ടപ്പെടുന്നത് അവനോന്റെ ഇഷ്ടം അനുസരിച്ച് മാത്രമേ പോകാവൂ മറ്റു വേറൊന്നിനും പോവരുത് നമുക്കൊരു താല്പര്യം ഉണ്ടാവൊല്ലോ ആരുടേം ഫോഴ്‌സില് അതിനും ഇതിനും പോവരുത്. പോയി കഴിഞ്ഞാ അതൊരു ഇതാവും പിന്നെ നമുക്ക് ചെന്ന് കഴിയുമ്പേ ഇഷ്ടപ്പെടാതെ വന്ന ഇട്ടിട്ട് വരാനും വയ്യാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഇഷ്ടമുള്ള എന്താന്നോ അവനവന് പറ്റുന്നത് എന്താണോ അതനുസരിച്ച് പോക
ആഹ് ഇവിടെയുള്ള കോളേജുകളിലൊക്കെ ഏത് കോഴ്സ നല്ലത് ഏതെലേക്കയൊന്ന് ഇഷ്ടാവാൻ നോ നിക്കങ്ങനെ കാരിയായിട്ട് ഇതൊന്നും ഇല്ല ഇപ്പം നേരത്തെൊക്കെ പറയമായിരുന്ന സ കോളേജ് പഠിക്കണെന്ന് പക്ഷേ ഇപ്പോൾ അത് അവരിതൊന്നും ഇില്ല
ആഹ് ആഹ് ആഹ്
എല്ലാത്തിന്റെ ചൂട് പോയി
ചൂട് വഴിയും അങ്ങനെ പറയരുത് അന്നായിട്ട് ചൂടായി എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് പഠിക്കാം നല്ല ജോലി കിട്ടട്ടെ നന്നായിട്ട് പഠിക്കാൻ പറ്റടേ
ആഹ ഹസ്ബൻഡിന് എന്താ ജോലി എന്താ അവിടെ
ആ ലിഫ്റ്റ് ലിഫ്റ്റിൻന്റെ
ആഹ
ഇപ്പം ടെക്നീഷ്യന
ആഹ് ആഹ്
ഉ ആഹ ഞാനള പിന്നെ ഇങ്ങനെ പോണു ഇ ഇങ്ങോട്ടും
ഉം
കുഞ്ഞു ഒന്നും വലുതാകാതെ ഇങ്ങോട്ടൊന്നും പോകാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാ ഇവിടെ ആരും ഇല്ലാത്ത കൊണ്ട് അതൊരു വല്യ ബുദ്ധിമുട്ടാ
ചേച്ചി എന്താ പഠിച്ചേ
പിന്നെ വേറെന്താ
വേറെേ ഹലോ
ഉം ഞാൻ ഇങ്ങനെ പണിയൊക്കെ കഴിഞിട്ടങ്ങനെ ഇരിക്കുവായിരുന്നു
എനിക്ക്പിന്നെ പണിയൊന്നുല്ല ചുമ്മാ ഇങനെ ഇരിക്ക
ആത ആ ഞ പഠിക്കുന്ന സമയല്ലേ അതോണ്ട് കൊഴപ്പല
പിന്നെ ഇവിടെ എല്ലാരും ഉണ്ടോണ്ട് എല്ലാരും അങ്ങോടും ഇങ്ങോട്ടുംചെയ്തോളും എന്റെ ആവശ്യം ഇല്ല കാര്യം പറഞ്ഞാ ഉ
പിന്നെ പിന്നെന്താ
പിന്നെ അങ്ങനെ കാര്യമായിട്ടും
ഉം
എനിക്കൊരു കോള് വരണ്ട് ഞാൻ ന്നാ പിന്നെ വിളിക്കാം
ആ ശരി ശരി ഓക്കെ